ഹലോ.
ആഹ് എന്തൊക്കെണ്ട് വർത്താനം സുഖല്ലേ?
ആ സുഖം.
ചോറ് കയിച്ച
ആണ ചോറൊക്കെ കയിച്ചു. ഇവിടെ എല്ലാർക്കും പനിയാണ്.
ഏ എപ്പൊ തൊടങ്ങിയ?
ആർക്കും സുഖല്ല. അപ്പൊ ഒരായിച രണ്ടായിച ആവനായി.
ഉം.. പ്പോ വൈറൽ പനിയാണ് അതോണ്ടാണ്.
ആ വയറൽപ്പനി.
കാണ്ച്ചില്ലേ മരുന്നില്ലേ?
ആഹ. കാണിച്ച് ഇന്നും പോയി കാണിച്ച് അയിന്റെ മുന്നേം കാണിച്ച്. ചൊമ ഒന്നും മാറ്ണന്നെല്ല.
ചൊമേം, മേലു വേദനേം, ക്ഷീണവുമാണ് ചെമ ക്ഷീണണതിൻ്റെ വാക്കി കെടന്ന ഇതായി പോവാ.
ങ്ങ്യാ
ആ. ആടെ ങാ.. എന്താ വർത്താനം ഇങ്ങളെ വർത്താന എന്താ? കുട്ടികളൊക്കെ ഒറങ്ങിയെ?
ഓ ഇല്ല
ആ. എത്ര
ന്നെ കെട്ടിച്ചിട്ടില്യ.
ആഹ് പഠിക്ക്യാണോ?
ആഹ് പഠിപ്പ്കഴിഞ്ഞ് കല്ല്യാണം നോക്കണുള്ളു.
ആഹ് അയ് ശരി എന്താ ജോബ് എന്തെങ്കിലും ഒണ്ടോ?
ഞാനിതാ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാ.
ഓ ഏത് ഹൈസ്കൂളിലാണാ അതോ?
ഹയർ സെക്കൻഡറിലാ.
ഓ.
ആഹ് അവിടെ എത്ത്നാ.
ആഹ.. ആഹ.. ഇപ്പൊ വീട്ടിലാണോ? അതോ?
ഇതാ വീട്ടിലിണ്ട് ഏയ് എന്താ പറ വീട്ടി തന്നെയാണ്. നിങ്ങള് എന്തേലുംവർക്കു ചെയ്യുന്നുണ്ടോ?
ഉം ഞാന് ഓൺലൈനില് വർക്ക് ചെയ്യുന്നുണ്ട്.
ഉം.
ഉം ട്രാൻസ്ലേഷൻന്റെ ഇതായിട്ട്. വർക്ക് ചെയ്യണുണ്ട്.
ആഹ് ഇയ്യാക്ക് എത്ര കുട്ടികളാ?
ആഹ് നിങ്ങക്ക് കല്ല്യാണം നോക്കു ന്നുണ്ടോ? നിക്ക് രണ്ട് കുട്ടികളാ. ഹലോ. ക്കു പ്പോയോ? ഹലോ പോയോ ഹലോ. ഹലോ ഇങ്ങക്ക് കേക്കുന്നുണ്ടോ? ഹലോ. ഹലോ കേക്കുന്നില്ലേ ഇങ്ങൾക്ക്. ഹലോ ന എങ്ങക്ക് കേക്കുന്നില്ല. ഹലോ ഹലോ. പടച്ചോനേ ഇങ്ങനെ കേക്കുന്നില്ല ഓല്. നിങ്ങള് എന്തെങ്കിലു ഒന്ന് മിണ്ടി